ആഹ്‌ ആഹ്. വേറെന്താന്നട്ട്. മ്മന്നാ?
ഇല്ല വന്നിട്ടില്ല. ഓല് കൊർച്ച് വൈകും പറഞ്ഞീനു അവ്ടെ പ്പല്ല്യ ഒരെള കാണ ആ ഓലെ വീട്ട്ക്കും പൊയിക്കാണ് ആഹ്‌ അ.
രണ്ടും കൂടി ആവും ഭർത്താവിന്റെ പ്പാ പോയി?
അല്ല എ ആ ആണ് ആണ് പിന്നെ വല്ല്യ നാ തന്യു
ആഹ ആഹ ആഹ.
ഉം ഉ.
പണി ഒന്നുല്ല്യാതെ.
ന്നിട്ട് ചായ കുടിച്ചോ.
ചായ കുടിച്ചിട്ടില്ല്യാ ണ്ടാക്കട്ടെ. കടിയൊന്നുല്ല്യാ ചെലപ്പോ ഓല് വരുമ്പോ ന്തേലും കൊണ്ടുരും അതാ ങ്ങനെ ഇര്ക്കണത്. ഹ മോന് വരുമ്പോതിന് എന്തേ
എ ഓൻ എന്തിനാ പഠിക്കണേ വലുത്.
വല്ല്യാ ആള് ഡിജിറ്റൽ മാർക്കറ്റ്.
ആ
ഏ
തീരാനായി ഡിഗ്രി ക്ക്
ആ ആ നല്ലത് എന്തെങ്കിലും കോഴ്സ് എടുത്ത് ഈ വർഷ കയിഞ്ഞേ.
അല്ല ഈ വർഷല്ല രണ്ടു വർഷായി.
ആ
ആ
അങ്ങനെ
വേറെ
ന്നിട്ട് ഞാനിപ്പോ അടുത്തൊന്ന് പോയി വന്നീനു.
അതെ ആ
ഞ്ഞി പോണം.
ണ്ടാവൂല ലെ ഞ്ഞി പോ
ആ
ഉം ങ്ങള് ചായ ഒന്നും കുടിക്കണില്ല്യേ അവടെ.
ഞാൻ ചായ ണ്ടാക്കിക്ണു കുടിച്ചിട്ടില്ല.
എന്താ ണ്ടാക്കി ന്നിട്ട്.
കടി ഒന്നുണ്ടാക്കീട്ടില്ല.
ബാക്കറി ണ്ടാവും
ണ്ട് അപ്പൊ ങ്ങനെ ആ ചായ ണ്ടാക്കിച്ച് പോന്നു
ഹഹ ഹ പെങ്ങൻ മാർക്കൊക്കെ കൊടുക്കേണ്ടി എത്ര ആളുണ്ട് പ്പോ അവിടെ
ഇപ്പൊ ഒരാളെന്നെ ഒള്ളു പിന്നെ ചെറിയ ആളെ കല്യാണം കഴിഞ്ഞിട്ടില്ല.
ല്ല്യേ ആ
പ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളൂ.
അതെ ആ ആ
ആ അപ്പൊ ഓൾ ണ്ട്.
ആ ആ
പിന്നെ ഒരു നാത്തൂനും കൂടി ണ്ട് പ്പോ.
ആ ആ
ആ
അങ്ങനെ എന്നിട്ട് മോള് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ
ഞാനിപ്പൊ ഒന്നും ഉണ്ടാക്കണില്ലന്ന് വിചാരിച്ചിട്ടാ മടിച്ചിട്ട് ഇങ്ങനെ നിക്കുക ഉം ഇനി പഠിച്ചിട്ട് എന്തിനേലും പോവാൻ തീരുമാനം ഉണ്ടോ
എനി ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുവോ എന്താറിയില്ല
ഡിഗ്രി കഴിഞ്ഞാല് ജോലി ആവൂല്ലേ
ഇല്ല അതാണ് അതാ വെറുതെ ആ മൂന്ന് വർഷം അങ്ങനെ പോകും
ഓഹ്
പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആഹ് ആഹ് ഇപ്പൊ കഴിഞ്ഞേയുന്നു എൻ്റപ്പമുള്ള ചില കുട്ടികളൊക്കെ അങ്ങനെ വിളി വക്ക് ജോലിയായി, ആഹ് ആഹ് തന്നെ പ്പോയി നഴ്സിങ്ങിനൊക്കെ പോയാ
ഡിഗ്രിക്ക് അങ്ങനെ അത് പോയി പഠി
ആഹ് ശരിയാണ് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ
അതെ ഞാൻ മോനൊന്നും ആദ്യം തന്നെ ഡിഗ്രി എടുക്കണ്ടാന്ന് വിചാരിച്ചു ആദ്യം ഏതേലും കോഴ്സ് ആഹ് മോളും അങ്ങനെ തന്നെ പറഞ്ഞെ ആഹ് മോളും അങ്ങനെ തന്നെ ന്തേലും ഒക്കെ വേറെ പഠിച്ചിട്ട് ഓള് സൈബർ സെക്യൂരിറ്റി റ്റിന്ന് പറയണ്ട്, അ അയിപ്പാണ് ഓളെ നോട്ടം
ആഹ് ഓള് പത്താം ക്ലാസ് ഇപ്പൊ കഴിഞ്ഞതാണല്ലേ ഇപ്പൊ പ്ലസ് വൺ അല്ലേ ആഹ് ഇപ്പൊ പ്ലസ് ടൂ ആഹ് അങ്ങനെ
ജയിച്ചത് അറിഞ്ഞിട്ടില്ലല്ലോ
ആഹ് ഇല്ലല്ലേ റിസൾട്ട്
ആഹ് ഇപ്പൊ അത്യാവശ്യം ഇണ്ടവലെക്കെ ഇണ്ടെയ്ന്ന് ഇഞ്പ്പെന്താ..
നടന്നു പോണം ഇന്ന് ഞാൻ നടന്ന് ഇവിടുന്ന് നടന്ന് പോയാതി നടന്നെന്ന് വെച്ചാൽ ഈ പാടാണ്, പാടം കടന്നാൽ റോഡ് മുറിഞ്ഞ്നടന്നിട്ട് പിന്നങ്ങട് അത്യാവശ്യം നട ക്കാനുണ്ട് എന്നാൽ വണ്ടി പോവാൻ ഉള്ള സ്ഥലമില്ല്യേനും അതിയന്നെ ബസ്സിന് റൂട്ടില്ലേ സ്കൂളിന്റെ അടുത്തൂന്ന് ഇങ്ങോട്ട്
ഉം
ആഹ്
അവിടെത്തന്നെയാണോ യു പി ഒക്കെ പഠിച്ചീനെ
അല്ലാ ഓള് എട്ട് മുതല് കോട്ടയ്ക്കൽ പി കെ എം ലാരുന്ന് എട്ടും ഒമ്പതും പത്തൊക്കെ യു പി ഇവിടെ ഞങ്ങളടുത്ത് വളാഞ്ചേരി ചെറിയ സ്കൂളുണ്ട് അവിടെ
ആഹ്
അങ്ങനെ പോണ് കുട്ടി കരയുന്നുണ്ടോ ഏഹ് ഇല്ല്യല്ല്യാ ഞാൻ പോവെന്നില്ല അവര് ർക്ക് ഇഷ്ടല്ല്യ പോകുമ്പോ ഇവിടെ ഒറ്റക്ക് ആവൂലേ, എന്നേലുമൊക്കെ നൈറ്റ് റ്റ് എടുക്കും അപ്പൊ ഞാനത് നോക്കി പോകും എന്നിട്ട് പിറ്റേന്ന് ഇങ്ങ്പോരും അപ്പൊ വ ണ്ടിയുണ്ട് മോ കാറുണ്ട് അപ്പൊ മോന് ഞങ്ങളേം കൂട്ടി പോകും എന്നിട്ട് രാവിലെ അവരുവരുംപഴ്ത്തേക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും അങ്ങനെയാണ്
ഉം
എല്ലാടോം നടക്കൂലേ
ആഹ് അതന്നെ ജോലിയുണ്ടാവും പോലെ
വുമ്പോ ഒന്നുംണ്ടാക്കിട്ടൊന്നുല്ല നമ്മള് ഇണ്ടാക്കി കൊടുക്കണം അത്തരത്തില് അഹ്
മ്മ്ഹ്
നിസ്‌ക്കരിക്കുക
അവിടെ ആരെക്കെള്ളേ ഉമ്മി
അവിടെ രണ്ടാങ്ങളാരുണ്ട്‌ അനീത്തീണ്ട് ഇപ്പണ്ട് ഇമ്മ മരി മ്മാക്ക് പിന്നെ ന്യൂമോണിയൊക്കെ വന്നട്ട്
ആഹ്
ആഹ് മരിച്ച് അറുപത് അയിമ്പത്തെട്ട് വയസ്സേട്ടേന് മരിക്കുമ്പോ
ആഹ് ആഹ്
എന്നെ
ഇവിടെപ്പമ്മാക്ക് തൈറോയിഡിന്റെ കാണിക്കാൻ പോയതോല് മഞ്ചേരിക്ക്
ആഹ് ആഹ് ആഹ്
അത് കൊറേയായി തൊടങ്ങിട്ട് അപ്പൊ ഇപ്പളാ നോക്കണെ
കൊറേ ആയി
ആണാ ആഹ് ഇത് പൊറത്തെക്ക് നല്ലവണം കാണി കാണ്ണ്ട് നല്ല വീക്ക്ണ്ട് ആഹ്
തൊണ്ടല്ലല്ലേ മറ്റേ തൈറോടില്ലേ രക്തത്തില് ആഹ് അതാണ്
അത് പിന്നെ ഗുളിക കുടിച്ചാ മാ
ആഹ് അത് ഗുളിക കുടിച്ചാ മതി
പറി ആഹ് ഇത് ഇനിയിപ്പോ ഓപ്പറേഷൻ ചെയ്യേണ്ടരും ആ വേണ്ടരും അപ്പ അത് വ ലതായ്ക്ക്ണുക്ക് പറയണ്ട് ഇപ്പളാ നോക്കണ കൊറേ ആയി തൊടങ്ങീട്ട്
ആഹ് അപ്പ അങ്ങനെയിന്റെ ഇതീകൂടേണ് അപ്പൊ ഇന്ന് പൊയ് ണം ഇനി തിങ്കളാഴ്ച ഒന്നുടെ
ആഹ് ആഹ്
മ്മ്ഹ്
അതിനി ഓപ്പറേഷം ചെയ്താലും ബുദ്ധിമുട്ടന്യേ നിക്കാറില്ലേ
ആഹ് റെസ്റ്റ് വേണ്ടരുല്ലേ
ഇപ്പഴ
ഇപ്പണ്ട് ഇവിടെ ഇല്ല ഇല്ല ഇപ്പാക്ക് ഇതാണ് പൈക്കളൊക്കെണ് അപ്പൊ ഓര് പുല്ല് ഓല നോക്കിങ്ങൊണ്ട് ആഹ് പാൽച്ചായന്നെ ഇപ്പൊ
ആരാ ശബ്ദം കേട്ടത് ചെറിയ ഒരാളെ പോലണ്ട് അങ്ങൻതന്നെ
അയ്യോ ഞാന് നല്ലതടിയിക്കെണ്ട്‌ ഇനീപ്പ
തന്നെയാ ആഹ് മ്മ്ഹ് പാലക്കെ കുടി
അപ്പങ്ങനെ ഉം ഇപ്പൊക്കെ അങ്ങനെ അപ്പൊരോയിവൂലങ്ങ
ആഹ് ഈ പശുള്ള വീട്ടില് ഒയുവുണ്ടാവൂല്ല
ആഹ് തന്നെ ഞങ്ങളീ പണിയാളും കൊറേ കൈനിട്ട കയ്യ
ആഹ് അതെന്നെ അപ്പകയൂല ഓരോ കാര്യങ്ങളും നോക്കണ്ടേ ഫുഡ് വേണം അയിക്കൂടെ മഴയാക്കുമ്പോ പറയോം വേണ്ടില്ല മ്മ്ഹ് തോനണ്ടോ കുട്ടിയൊക്കെണ്ടോ പശു കുട്ടിയൊക്കെ
ഇപ്പൊ ഒരു കുട്ടി ണ്ട് പിന്നെ നാല്
ആഹ്
പൈക്കളും
ആഹ് നാലിനക്കെണ്ടോ?
ആഹ്..
ഉ
അപ്പൊ ഇങ്ങനെ ഇവിടെ അടുത്ത കൂടി ഒക്കെ പാല് കൊടുക്കും
ഇന്നീപ്പ ഇവിടെയാവൻ നോക്കണ്ടാവല്ലേ
ആഹ് ഹോലി ഉണ്ടാളുംന്നെ.
ആ ഉ എന്തായവർക്ക് പിന്നെ അത് ഒഴിവാക്കാൻ വയ്യാതാണ്.
അതാണ് അങ്ങനെ. ഒരെടങ്ങാറാണെ ഒഴിവാക്കുന്നെ ഉം ആഹ്
ഇപ്പോൾ പറയും ഇപ്പക്ക് ഓണപ്പക്ക് വെയിന്നാലും അതിന് ഒഴിവാക്കൂല
ഇതിപ്പോ ഒന്നിക്കും ഒരു കല്യാണം ഉണ്ടെങ്കിലും, ഒരു
ആഹ ഒന്നിനും പോവാനും പറ്റല്ല എന്ന പണി തീർന്ന നേരവും ഉണ്ടാവൂലി നേര ഉം
ഉം അങ്ങനെ ഇപ്പോ
പൈസ ഒക്കെ നല്ല ഉണ്ടാക്ക.
ഒന്നിനെ കൊടുത്ത് വേറെന്നിനെ വാങ്ങി, അങ്ങനെയൊക്കെ കാണിച്ച. ഉം.
സൊസൈറ്റി യെ..
ആ സൊസൈറ്റിക്ക് ഇല്ല, ഇവിടല്ല തോന്നണത്. ഇത് ഇവിടെ അടുത്ത കൂടി ഉള്ള ഒരാൾക്കു കൂടെയ വാങ്ങണേ
ആ ആഹ..
ആഹ ആ
ഉ ആ ആ..
അങ്ങനെ
ഉം
ഉം
പിന്നെ നട്ട പിന്നെ
അങ്ങനെ.
അതിനെ കൊടുക്കും ല്ലേ?
എന്നിട്ട് ഇപ്പോ മഴ ല്ലേ?
മഴ അത ഒന്ന ഇങ്ങനെ ചെറുതായിട്ട് തോർന്നക്കണ ഉം തണുപ്പാണ് ഭയങ്കര തണുപ്പ്. മഴ ആയിട്ടെന്താണാണോ അവനിക്ക് തൊണ്ട വേദന ആണണ്ട്, അതെ ആ പാരസെറ്റമോൾ ഒന്ന് എടുത്ത് കൊടുക്കണം.
ഉം... തണുപ്പുള്ള വെള്ളം കുടിക്കോ! ഏ
ഫ്രിജിലൊന്നും വെള്ളം വെക്കണില്ല, പിന്ന എന്തണ ഒന്നും അറിയില്ല.
മ്മ്.
ഉം
എന്നിട്ട് മോളൊക്കെ ഒൾക്ക് വേറെ ഫോണൊക്കെ ഉണ്ടാവോ, അങ്ങനെ
മോന് ഒരു വേറെ ഫോണ് വാങ്ങിച്ച്. വേറെ ഫോന്റെ പഴയ ഇത് ഒളക്കക്ക് കൊടുത്തണേ സിം ഒന്നും ഇല്ല വൈഫൈ ഉണ്ടാവുകൊണ്ട് ഇങ്ങനെണക്കും ത്വളന്തരം കാണും
ഉം..
അങ്ങനേനി ന്ന ആയിക്കോട്ടെ ഞ ബിളികണ്ട് ട്ട.
ആഹ് ശരി. ഉം